ഓ
ഹലോ ആ കേൾക്കുന്നില്ലേ
ആ കേക്കണ്ട് ശേഷം ഉം എന്താ അവിടുത്തെ വിശേഷം
നല്ല വിശേഷങ്ങൾ പോന്നു ഇപ്പം വെയിലല്ലേ
തൈലാങ്കി
അപ്പൊ തുണികളൊക്കെ അങ്ങനെ വെയിലത്തിട്ടുണക്കി കയിഞ്ഞു
ആ മക്കളൊക്കെ പോയോ
മക്കളൊക്ക പോയി അവൻ പോയി ഇപ്പൊ ചെറിയ മോ ചെറിയ മോന് പോയിട്ടില്ല. അവന് പല്ലുവേദനയാണ് അപ്പോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്
അതെ അതെ തുടങ്ങുന്ന പിന്ന ഏ കാണിക്കാ നല്ലത്
ആ
അല്ല ഉം സയിക്കൂല്ല അല്ലെങ്കിൽ നമ്മക്ക് തന്നെ ണ്ടായ എന്തോ ഒരിതാ ബുദ് ബുദ്ധിമുട്ടാ മക്കള് കാര്യം പറയു
അപ്പം അവനെ കൊണ്ടുപോണം അപ്പൊ ഇ വെയില് ഇങ്ങനെ കണ്ടപ്പളേ ഈ ഡ്രസ്സൊക്കെ ഒന്ന് വെയില ത്തിട്ട് ഉണക്കട്ടെ ഒരു മഴ ആയതൊണ്ട് അത് ഒരു രണ്ട് മണി ഇക്കാണ് ബുക്ക്‌ ചെയ്തത്
എ നിങ്ങളവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഒന്നുമില്ല
ഗവൺമെന്റ് ഹോസ്പിറ്റ ല് ഉണ്ട് പക്ഷെ ഞങ്ങളങ്ങനെ പോയിട്ടില്ല. പോണം അപ്പ ഇവിടെ അടുത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിലല്ല അങ്ങനെ പോവണത് മടിച്ചിട്ട് നമ്മ പ്രൈവട്ട കൊണ്ടോം
ആ എതൊക്കെ ഓ മക്കളൊക്കെ പോയി
ഓ
ആ
എന്താ ഈ സ്നാക്സ് അങ്ങനെയൊക്കെ കൊണ്ടുപോണം മക്കെ സ്കൂൾസി
എ അങ്ങനെതത്താശ്യൊന്നൂല്ല കെജി പഠിക്കണ ഊട്ടിക്ക് കൊണ്ടോണോ
ആ ഈ ഏ കൂ ട്ടാനൊകെ കൊണ്ടുപോവോ ചോറ്‌ക്ക്
ചോറുക്കോ ആ കൊണ്ട് അവൾക്ക് എന്തോക്കൊ പൊരികളെല്ല പറ്റുള്ളൂ എന്താ പയറും കാബേജു ജും അങ്ങനത്തെ പച്ചക്കറികളൊന്നും
കൊണ്ടപോകലന്നെണ് പിന്നെ ഉ ഉരുളകിഴങ്ങ് അപ്പോ വച്ചിട്ട് അങ്ങനെയൊക്കെയാ കൊണ്ട് പോവ?
ആഹ്
ഉം
പിന്നെ അങ്ങടെ ഇന്ന് എന്താ കൊടുത്തേച്ചേ?
ഇന്ന് ചമ്മന്തി കൊടുത്തയച്ച്. നല്ല എരിവൊക്കെ പറ്റും അങ്ങനത്തെ എന്താ ഉരുളകിഴങ്ങ് പൊരിച്ചത്, അങ്ങൻത്തൊക്കെ പറ്റൊള്ളു ഞാൻ കാൽസ്യ മുഖതോരോ പാടുകളും ഒന്നും ഉണ്ടാവണേനൊക്കെ നല്ലതാണ്
പച്ചക്കറികള് നല്ലോണം കൊടുക്കണം ഇവിടെ മക്കളൊക്കെ പച്ചക്കറിയാണ് കൂടുതൽ താല്പര്യം ഇങ്ങനെ ഇവിടെ എല്ലാ മക്കള പച്ചക്കറിയ നന്നായി ത്ളായിപൂ കൊ കോഴി ഈ കറി ഇഷ്ടല്ല പക്ഷേ ഉപ്പേരി ഒക്കെ ആക്കി കൊട്ത്താലൊക്കെ
നല്ലോം കഴിക്കുലേ മൂ പിന്നെ നമ്മൾ ആദ്യേ ചേലാ
അതെ ആ അത് ചെറുപ്പത്തിലേ ശീലിപ്പിച്ച് പോരണം പിന്നെ കൊർ കൊർച്ച് വൽതായിട്ടേ നമ്മൾ നോക്കൊള്ളൂ ചെർപ്പത്തിൽ പിന്നെ നമ്മള് ഈ വര്കിയത് ആ അതുവരെ കൊടു കോളു അ പിന്നെ കൊർച്ച് വൽതായിട്ട് നമ്മൾ പിന്നെ അത് കഴിച്ചിത് കഴിച്ച്ന്ന് പറഞ്ഞാല് ഓൽക്കതിഷ്ടാവൂല പിന്നെ ചെല മക്കൾ എങ്ങനേച്ചാല് നമ്മള് ചെറുതാവുമ്പോ എന്ത് നമ്മള് വാരി കൊടുത്താലും- എല്ലോം തിന് തിന്നു പിന്നെ കൊർച്ച് ഓൾ ഒറ്റക്ക് തിന്ന്ണ പ്രായാവുമ്പോ പുളിക്ക് ഏത് ഇഷ്ട ഇഷ്ടണ്ടാവൂല അങ്ങനിണ്ട്
അതെ ഉം വരുമ്പോണ്ടാകാറുണ്ടോ എന്തേലും വരുമ്പോണ്ട മക്കാള് വരുമ്പോ എന്തേലും ഉണ്ടാക്കാറുണ്ടോ
മക്കള് വരുമ്പോ ഞങ്ങള് എലടയോ ആ ആ അങ്ങനെ എന്തെങ്കിലും പെട്ടന്ന് ഉണ്ടാക്കൊ
ആ
ഊത്തപ്പം അങ്ങനെയൊക്കെ ഉണ്ടോ ഉണ്ണിയപ്പ നെയ്യപ്പ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കോ എന്തെങ്കിലും ഒന്ന് നിർബന്ധാണ് ഇസ്കൂൾട്ട് വരുമ്പം പിന്നെ ഒന്ന് ഇല്ലങ്കിലും ഓൾ ചോർ തിന്നും
അതെ
ആ പിന്നെ
ഇവിടത്തെ പുറത്തുന്നാണ് താല്പര്യം ഇങ്ങനെ സമോസ ഇതൊക്കെ പുറത്തുന്ന് കൊണ്ടരാ ഇഷ്
ആഹ്
എണ്ണെന്നും കേടാണെന്ന് പറഞ്ഞ മക്കള് കേൾക്കൂല. അയിക്ക് ആ സോസും. ഒക്കെ കൂട്ടി തിന്നുമ്പോക്കെ കേടാ പശേ പർഞ്ഞാൽ
ആഹ ഇക്ക് എണ്ണ കടിയോട് ചെയ്യല്ലേ
ഇങ്ങനെ അവ്ടെ പോയിട്ട് കഴിക്കാ അതോ ഇങ്ങട്ട് വാങ്ങി കൊണ്ടരേ?
വാങ്ങി കൊണ്ടര്ലാണ്. പോയി കയ്ക്കല്ല. ഉം ഉം
എന്നും വാങ്ങണോ?
ഇല്ലേ എന്നും വാങ്ങിക്കുല്ല. അപ്പൊ വാശി ഇതാവൂല്ലേ. അങ്ങനെ മ്മള് മ ക്കളെ ഇതാക്കാൻ പാട്ല്ല കരയാണെങ്കി കരയട്ടെ വിചാര്ക്കും. ഉം
ഇപ്പോ ഒരു വാശി ആരുന്നു പിന്നെ അവർ ക്ക് അതുകൊണ്ട് അസുഖങ്ങളാവും അപ്പോ എപ്പോഴെങ്കിലു ഓക്കെ കൊടുക്കണം മക്കക്ക് അതിന്റെ രുചി അറിയാൻ മാത്രം അത് ശിലിപ്പിക്കരുത്.
ആ നിങ്ങള് പോയി വാങ്ങല അതോ ആ ഹസ്ബൻഡ് കൊണ്ടുരുവൊ?
കൊണ്ടുവരും. ഇവിടെ മെയി റോഡ് ആയതോണ്ട് ഇവിടെ തന്നെ കിട്ടും അടുത്ത് തന്നെ ഇ എടുത്തന്ന അ അതുകൊണ്ടണ് കുട്ടികക്ക് ഒന്നുകൂടി ആ അടുത്തല്ലതൊണ്ട് അല്ലെ പിന്നെ
ആ അങ്ങനെ നിങ്ങക്ക് എങ്ങന വണ്ടിഓക്കെ ഓടിക്കോ?
എല്ല ഹസ്ബന്ടെ ഓടിക്കോളൂ. ഉം
ആ ഇപ്പൊ ഇപ്പങ്ങനെ വാ ആഹ ഇ പ്പങ്ങനെ വണ്ടിയൊന്നും ഓടിക്കാൻ അറിയാത്ത ആളുകൾ ഇല്ലല്ലോ. കോറവാണല്ലോ
അതെ
എന്താ ഇങ്ങട്ട് താൽ
അ ഹസ്ബന്റ് ഒക്കെ പറയും പക്ഷെ ഇൻക്ക് പേടിയാ അത് കൊറവന്നെണ്
പേടി ഉം താല്പര്യ ആക്കെ പഠി നല്ലതല്ല
അതെ ആശ്രയിക്കണ്ട
അതെ ആ ഇപ്പ നമ്മള് ചെറിയ മക്കളെ കൊണ്ട് വീട്ടിലിക്കണ നമ്മക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണല്ലോ ഇപ്പൊ എന്തൊരു കാര്യത്തിനും ആഹ് ഭർത്താക്കന്മാരെ ആശ്രയിക്കാന്ന് പറഞ്ഞാല് നിനക്കെന്തെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാ തോന്നിയത് നമ്മള് ഇപ്പൊ ഒന്ന് പൊറത്തേക്ക് പോവണെങ്കില് ആ ഞാൻ ഹോസ്പിറ്റലേക്കും, അല്ലാതെ എന്തൊരു ആവശ്യത്തിന് ഞാൻ തന്നെയാണ് അവരെ കൊണ്ട് പോവല്.
ആഹ് തെരക്ക് ഞമ്മക്ക് എന്തന്ന് ദാ എന്നും ഇപ്പം ഭർത്താക്ക മ്മാര് കൂടെ ഉണ്ടാവണം ഇല്ലല്ലോ? അവർക്ക് ജോലി തിരക്ക എന്തെങ്കിലും വേറേ പരിപാടികൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാന എന്താ ഒരു ജോലിയ ആയാലും സ്വന്തം ചെയ്യ ങ്കയ്
കഴിയണം ഉം അപ്പോഴും നമ്മുക്ക് നമ്മളപ്പ എപ്പോഴും ഒരാൾുണ്ടാവലല്ലോ
ഉം
ആ പഠ പഠിക്കാൻ ശ അങ്ങ ത ധൈര്യ കുറവാണെന്നുണ്ടെങ്കി ഡ്രൈവിങ് സ്കൂള പോയാൽ മതിയല്ലോ നമ്മള് സ്വ അങ്ങനെ ആവുമ്പോ ഡ്രൈവിങ് സ്കൂളിൽ പോയാ മതി ആഹ് അവരൊക്കെ പറഞ്ഞു ശരി കമള പ ഒറ്റക്ക് വണ്ടി എടുക്കുമ്പോ പേടുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇത
ആഹ് തും മക്കൾ മോ ചെറിയ മോുണ്ട് സെയിം മോൾുണ്ട് അവിടെ ഒന്ന് വലുതാവെ മെ നിങ്ങട്ടൊക്കെ തുൊങ്ങണം
അങ്ങനെ അമ്മള് അങ്ങനൊക്കെ പറിം മോള് വൽ അമ്മള അങ്ങനൊക്കെ വിചാരിക്കും മോള് വലുതായിട്ട് ട്ട് അപ്പൊ പിന്നെ അടുത്ത് എന്തെങ്കിലും തടസ്സെങ്ങൾ വേറെ ഇണ്ടാവും അപ്പം മക്കളൊക്കെ അങ്ങോട്ട് വല്തായിക്കും ഓളു അമ്മളെ കാര്യങ്ങള് അമ്മളോക്കാ
ഉം
ഓല് വെറുതായല് ഞമ്മള് ഞാൻ പ്ലസ് ടു വരെ പഠിച്ച്ട്ട് ട്ടുള്ളൂ
പിന്നെ തുടർന്ന് പഠിക്കാനെ ന്തെ താല്പര്യക്കൊറവോ അതോ ഹസ്ബൻഡ് വീട്ടുകാരെ സമ്മരിക്കായ്ട്ടോ
അങ്ങനെയല്ല ഞാന് പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ച് ആഹ് പിന്നെ ഫാഷൻ ഡിസൈനങ്ങയിട്ട് മുന്നോട്ട് പോയിണ്ട്
വെലയുന്നായ് ന്താ
ആ അത് നമ്മൾ പട്ച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സുകള് നമ്മൾത് കൾതും ഹസ്ബൻഡിന്റെ വരെ നമക്ക് തയ്ച്ചു കൊടുക്കും ഹലോ പിന്നെ നമക്കത് പ്രൊഫഷനായിട്ട് കൊണ്ടനടക്കണെങ്കില് നമുക്ക് പുറത്തേക്ക് പുറത്തേക്ക് അടിച്ച കൊടുക്കാം
അതിപ്പോ ഒരു യൂണിഫോം തയ്യല് പഠി ച്ചൊലൊക്കെ യൂണിഫോം അഞ്ഞൂറും അറുന്നൂറും രൂപക്കാണ് ഇപ്പൊ സ്വന്തായിട്ടുണ്ടെങ്കില് നമ്മുക്ക് അതീന്ന് ലാഭിക്കാം ഇപ്പൊ തയ്യൽ മെഷീനൊക്കെ വീട്ടിണ്ടെങ്കിൽ നിങ്ങള് അടിച്ചു കൊടുക്കണ്ടോ
ആ എൻക്കിപ്പോ ഈ സ്കൂൾ തുറന്നപ്പോക്കിന് ഒരുപാട് ഓർഡർ കിട്ടിയിരുന്നു യൂണിഫോമിന് അങ്ങനെ പഠിച്ച കഴിഞ്ഞാ ന നമുക്കരുവരു രുമാന ആവു ആ വീട്ടിന്നെന്നേ ഞാൻ പോ പുറത്തൊന്നും പോവലില്ല വീട്ടിന്ന് ന്നെ ചെയ്ത കൊടുക്കും ന്നാല് ഇൻക്ക് വീട്ടിക്കെന്നെ ഒരുപാട് ഓർഡർ വരാറുമുണ്ട് ആ ഇതൊന്ന് ശരി രിയായിട്ട് വാണും ഒരു ഷോപ്പ് തുടങ്ങാന് എന്ന് വിചാരിക്ക്ണ്ട്
നിങ്ങക്ക് നല്ല മെച്ച ഇണ്ടാവാ ഇല്ലേ
സമയം കണ്ടെത്തിയാ